ഓയ്‌ ഇവടെ ഇരിക്കുവാ
ഫുഡൊക്കെ കഴിച്ച
ആ ഫുഡക്ക കഴിച്ചു ഇത്ര നേരം ആയില്ലിയോ അപ്പം ഫുഡക്ക കഴിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇര്ന്ന അപ്പം ഞാൻ ഒന്ന് കഴിച്ചു നോക്കാലോന്ന് വിചാരിച് ഇട്ത്ത് കഴിക്കുവ
അത് സെറി പിന്നെ മഴയുണ്ടോ.
ഇവടെ മഴയാ മയെടെ കാര്യം ഒന്നും പറയണ്ട ഇപ്പം ഇപ്പം തോർന്ന് നിക്കുവാ ഇതിന്റെ എടക് ഞങ്ങളെ. വീട് പണിയൊക്കെ ആയിര്ന്നെ വീട് പണി അല്ല വീട് പണി തൊടങ്ങാം വേണ്ടിട്ട് നമ്മള് കല്ലൊക്കെ ഇട്ട് അപ്പം ഞാൻ വിചാരിച് എന്നാങ്കി നമുക്ക്. ഈ മാസം വന്നാ വീട് പണിയൊക്ക തൊടങ്ങുവല്ലോ എന്നും പർ പ്പഴത്തേക്ക പേരും മഴ ഈ മഴയത്ത് ഇ ട്ട കല്ല് വരെ മൂടിയ രീതിയിലുള്ള മഴവെള്ളാ ആ കുഴിക്കകത് കെട ക്കുവാ ഒന്നും ചെയ്യാം പറ്റത്ത അവസ്ഥയ ആ ഇച്ചിരി. താ ആം സ്ഥലം ഇച്ചിരി താന്നതാ അപ്പ അതുകൊണ്ട്‌ നമുക്കെ. അടീല് വലിവില്ല ആ അടി അടിവലിവില്ല. അതാണ് വെള്ളം അതുപോലെ ഉം.
അല്ല അഥവാ വീട് വെച്ചാൽ ഫില്ലറ് വാർത്തിട്ടാണോ അതോ
ആ ഫില്ലറ് വാർക്കുവാ.
ആ അല്ലാതാവുമ്പ ഇങ്ങനെ ഉള്ളടത്ത്. അതാവുമ്പഴാ നല്ലത് ഫില്ലറ് ആ ആ
ആ ഫില്ലറല്ലാതെ പറ്റത്തില്ലേ ആന്നോ
ആ ഇവടെ മഴ പെയ്യുമ്പോ അങ്ങനെ ആയ്‌ര്ന്ന് ഇപ്പൊ വാത്ക്കെ ഒരിച്ചിരി നിക്കുന്ന അല്ലാതെ. കൊഴപ്പല്ല. പക്ഷെ നമ്മള് ഫില്ലറ് വാർത്ത് അന്ന് വെച്ചത് വീട് ഏരിയ ഒര് ഇച്ചിരി താന്നതാ.
ആ ഹാ. ആ ഇവടെ ഇത് തന്നെ ഈ ആ ഏരിയ ഫുള്ളായിട്ട് ആ ഞങ്ങടെ ആ വസ്തു നിക്കുന്ന ഭാഗം മൊത്ത വെച്ച് താന്നതാ ഇഞ് പ്രത്യേകിച്ച് ഇന്റെ. അയ്യോന്ന് പർഞ്ഞത് ച്ച് നല്ല പോലെ കേടക്കുവ താന്ന് അപ്പൊ അപ്പർത്തെ ഇപ്പർത്തെ എല്ലം വെള്ളം അലിഞ് നമ്മളെ ഈ വസ്തുവിനകത്താ നിക്ക്ന്ന് അപ്പ അത് നമുക്ക് ഫില്ലറ് കോങ്ക്രീറ്റ് ചെയ്യാം വേണ്ടിട്ടേ ഒന്നും ചെയ്യാം പറ്റാത്ത അവ നിക്ക പക്ഷെ ഒരു വാരം തോണുമ്പോ തന്നെ ഫുള്ള് വെള്ളവാ. ആ കോൺഗ്രീറ്റ് ചെയ്‌താല് എല്ലം വെള്ളത്തി കലങ്ങി പോവത്തതല്ലേ ഒള്ളൂ.
അതാണ്.
ഉം അതോണ്ട് ഒന്ന് ഇണ്ട് ഉം അതോണ്ട്‌. ഭയങ്കര വിഷമതതി നിക്ക. ഈ മഴ കഴിഞ്ഞ വർഷം വരെ മഴന്ന് കേൾക്കുമ്പോ മനസ്സിൽ സന്തോഷവായിരുന്ന്. ആ ഒരി ത്ണ്ടല്ലോ. ക്ഷേ ഇപ്പ ഭയങ്കര സങ്കടവാ. കൊറച്ചൊന്ന് തോർന്നുന്നിന്നായിരുന്നെങ്കി. വീട് പണി കൊറച്ച് തുടങ്ങി നീ മഴ ന്നല്ലോ വിചാരിച്ചിട്ട്.
ആഹ് ശെരിയാ. ഇനിപ്പോ മഴ തോന്നാലും. കൊറച്ചു ദിവസം പിടിക്കുല്ലോ വെള്ളം വലിഞ് മാറാ. അല്ലെങ്കിലും അവിടെ വെള്ളം കാണും നമ്മള് കുഴിക്കുമ്പോ.
കുളിക്കുമ്പം അങ്ങല്ല. ഇപ്പം കൊറ ച് പ്പം കൊറച്ചൂസം മഴ തോന്നു നിന്നപ്പ ഞങ്ങള് വിയാരിച്ചു മഴ വെള്ളം വലിവ് കാണുന്ന് വിചാര്ച്ചു. ചെന്നപ്പള്ളന്നെ അതുപോലെന്ന ആഹ് കല്ലിന്റെ കുഴി നറച്ചും വെള്ളവാ.
വെള്ളൊ അല്ലെ ഇനിയിപ്പൊ ഇച്ചിരി വെയിറ്റ് യ്യണം പതുക്കല്ലേ പറ്റത്തോളൂ. മഴയൊന്ന് കൊറയണം. പിന്നെ.
ചിങ്ങ ഒക്കെ. ചിങ്ങമാസൊക്കെ ആവാതൊന്നും പറ്റത്തില്ലല്ലോ നിപ്പം. ആഹ് അടുത്ത കർക്കിട മാസൊക്കെ നല്ല മഴ. ഇവിടെ അമ്മ എപ്പോഴും പറയും ഈ മാ രണ്ട് മാസത്തിന്റെ മുന്നേ ആയിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിൽ ചെയ്യാവായിരുന്നു. ഇപ്പം ഈ ജൂൺ, ജൂലൈ, ഓഗസ് റ്റ് മാസം എന്നൊക്കെ പറഞ്ഞാ മഴയുടെ മാസ. നമ്മൾ എന്ത് ചെയീന്ന് പറഞ്ഞാലും മഴയായിരിക്കും. ക്യും. ആഹ് നമ്മളീ പൈസ കൊടു ത്തതൊക്കെ വേസ്റ്റ് താവും. നമ്മളിപ്പ ചെയ്താലും അത് കാരണം ഒന്ന് വെയ്റ്റ്യ്യി ഒന്ന് വെയിറ്റ് യ്യിന്നാ പറയുന്നത്. നമ്മള് പിന്നെല്ലെ പൈസ കൊടുത്തി ട്ടേക്കുന്നത്കൊണ്ട്‌ട്ട് നമുക്കൊരു വെഷമാ. ആയോ നമ്മള് പൈസേ കൊടുത്തിട്ടേക്കുന്നു വീപണിയും തൊട തുടങ്ങുന്നില്ല. ആഹ് കോൺട്രാ - ക്റ്റ് കൊടുക്ക നമ്മള്. ആഹ് അല്ലാ ഇവിടെ ആരും ഒത്തെഷേയ്യരുത്. അഹ് കൈല. ഓടി നടന്നു ചെയ്യാനോ ഇവിടെ ആരും ഇല്ല പ്രത്യേകിച്ച്.
ഛനൊക്കെ വയ്യാതിരിക്ക. അപ്പം അതുകൊണ്ടിട്ട് ആഹ് അച്ഛന് വടെ. അമ്മായിഅച്ചന്.
ആഹ് ആഹ് ആഹ്
അമ്മായിഅച്ചനെ സൂഖല്ല. അതൊെ അപ്പ അത പുള്ളിക്കാരന അതൊന്ന് പോയിച്ചന്ന് നോക്കി നടത്താനൊന്നും. വലിയ ഒരു ബുദ്ധിമുട്ടില നിൽക്കുന്ന. എന്നാലും പോവും എന്നാലും കൈകാര്യങ്ങളൊക്കെ ചെയ്യാൻ അടിച്ച് ചെയ്താ
ആണല്ലേ.
ഉം അപ്പൊ ഹസ്ബൻഡ് വെളിയില. ഹസ്ബൻഡ് വെളിയില. പിന്നെ ഞാനൊ ല്ലേ ഉള്ള. എനിക് ഇതിനെപ്പറ്റി വലിയ പിടുത്തന്നുമില്ല. വീട് പണിയെ പറ്റി.
ഉ അല്ലേ. നമ്മളിപ്പം കോൺട്രാ ആഹ് അതാ നല്ലത്. പക്ഷെ ഇവിടെ ഏഹ് കോൺട്രാ റ്റല്ലാതായിരുന്നു. അതെങ്കിലും ഫുഡ്ഡോക്കെ നമ്മള് ഫുഡിനുള്ള പൈസയൊക്കെ കൊടുക്കുവായിരുന്നു. ചേട്ടനും സ്കൂളിലും ഒക്കെ ആയപ്പോ ആളന്ന് ഇവിടൊയിരുന്നു പാലക്കാട്. അപ്പൊ വന്ന് കണ്ട കേട്ട് എടക്ക് അതൊല്ല ഞാൻ താമസിക്കുന്നടുത്തു ന്ന് പിന്നെ ഒരുപാട് നിം വരണം. ഇടക്ക് ഞാൻ ചായ ക്കെ വൈകിട്ട് ഇട്ട് കൊടുക്കും. അങ്ങനൊക്കെ ചെയ്യും. വെള്ളം തിളപ്പിച്ചിടുക. പിന്നെ ഫുഡൊക്കെ അതിനുള്ള പൈസയൊക്കെ നമ്മള് കൊടുക്കുവായിരുന്നു. ക്ഷെ എന്നാലും നമുക്കൊരു മേൽനോട്ടം ന്ന് പറയാൻ ആരു ല്ലെങ്കില് അത്ര ഇത് പറ്റ
വ വരത്തില്ല. അപ്പൊ ഞാനരു കാര്യം ചോചോട്ടേ. ഈ നമ്മളപ്പോ കോൺട്രക്ട് ആണോ നമ്മള് സ്വന്തമായിട്ട് റിസ്ക്കെടുത്‌ ചെയുന്നതായിരിക്കൊ ഏറ്റം ബെറ്റർ വീട് പണിയൻ.
ഏഹ് ചേടനൊക്കെ പറയുന്നത് ഇങ്ങനെ വെച്ചത് വെച്ചിട്ട് നമ്മള് കാൽക്കുലേറ്റ് ചെയ്യുമ്പോ സ്വൻതമായിട്ട് തന്നെ ചെയ്യുന്നയാണ് നല്ലതെന്നാ പറയുന്നത്. ആഹ് അതെ അതെ. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ മ്മടെ ഒരു മേൽനോട്ടം വേണം. പറയുന്ന സമയത്ത് അവര് പണി തീർക്കൊ അങ്ങനെ ക്കാണ് നമ്മള് പിന്നെ നമ്മള റിസ്ക് എടുത്ത് കണ്ടും കേട്ടും നമ്മള് ചെയ്യുക അതിനകത്ത് കുറച്ച് ലാഭം കാണും പക്ഷെ വീട്ടില് നാട്ടിൽ ആള് വേണം അതിന്
ആഹ് നോക്കി ചെയ്യാൻ നല്ല ആളുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പ നമ്മള് അവരെടുക്കുന്ന സാധനത്തിന്റെ പകുതി പൈസ നമ്മള എടുക്കാന്ന നേരം ചെല്ലുമ്പ കാണത്തുള്ളൂ അവര് മാക്സിമം നമ്മുടെയിന്ന് എടുക്കാൻല്ലേ നോക്കത്തുള്ളൂ
അതെ അതെ അത തന്നെ പിന്നെ കുഞ്ഞു
കുഞ്ഞുണ്ട് കുഞ്ഞിന് അംഗൻ സ്കൂള് വിട്ടേക്കയിരുന്നു എൽ കെ ജില അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പുള്ളി ആഹ് അവനെ ഇപ്പ വിളിച്ചോണ്ട് മോന മോന ഇപ്പ വിളിച്ചോണ്ട് വന്ന കുളിയും ആ നനയം എല്ലാം കഴിഞ്ഞു ഇപ്പ അങ്ങോട്ട് ഇച്ചു നേരം ടീവി വെച്ച താ അമ്മ യെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നേരം ടി വി വെ ച്ചു കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയേക്കുന്നു അതും ടി വിയുടെ ഫ്രണ്ട് ഒന്നും അങ്ങനെ ഇല്ല ടിവിയുടെ ഫ്രണ്ടൊന്നും അങ്ങനെ ഇരിക്കുന്നല്ല ഞങ്ങ ഇപ്പ അങ്ങ് വരും ഞങ്ങൾ ടി വി ഫോണൊന്നും വേണ്ട
വേണ്ട നല്ല കാര്യം അങ്ങനെന്നെങ്ങോട്ടെ മുന്നോട്ട് ഇനി അങ്ങോട്ട് തുടർന്നുവേ ഇനി അങ്ങോട്ട് നമ്മപ്പിന്നെ കൊടുത്ത കഴിഞ്ഞാ മെനക്കേടാ
മെനക്കേടാ പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ട സാധാരണ പിള്ളോരാണെങ്കിൽ ഫോണിന് അഡിക് കൊച്ച് കൊടുത്ത നമ്മൾ അതും കണ്ടൊണ്ടിരിക്കുന്നല്ലേ ഞങ്ങൾക്ക് ആ പരിപാടിയില്ല എന്തെങ്കില ഒന്നും ഞാനോ അമ്മയോ അച്ഛനോ ആരേങ്കലും കളിക്കാൻ പോവണം അപ്പൊ ഈ പാത്തിരിപ്പ് കളി കളിക്കാന് മുറ്റത്ത് ഫുട്ബോള് കളി ക്രിക്കറ്റ് കളി അങ്ങനെയുള്ള കളികളിൽ ഏർപ്പെടണം ഞാൻ
അത് നല്ല കാര്യമാണ് കൊച്ചിന്റെറെ കൂടെ ആരെങ്കിലും നിന്നാ മതി ഇങ്ങനെ അല്ല പിന്നെ
നിന്നാ മതി പക്ഷെ നമുക്കൊന്ന് ഇരിക്കാൻ പറ്റത്തില്ലന്നെ ഉള്ളു ആഹ് അച്ചാമേ അച്ചാമ അമ്മ അമ്മ അമ്മ കോഴേ ലാസ്റ്റ് വന്നിട്ടി നിന്റെ അമ്മയപ്പോ ഒഴിച്ച അമ്മ അവൻ പറഞ്ഞു വേണ്ട അമ്മ കള്ളക്കളി അമ്മൂമ മതി അമ്മൂമ എന്നാ വിളിക്ക അച്ചാമ്മ എന്ന് വിളി അമ്മൂമ്മ വിളി ആഹ് അവര് ആവുമ്മേ ഒന്നും പറയത്തില്ല നമ്മള് അവ രണ്ട് കക്ക ഞക്ക കൊണ്ട് ഞാൻന്താ വാട്ടർ പോക
പിന്നെ ആഹ് ആള് എങ്ങനെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് മോള്
ഇല്ല ഇല്ല ഞാൻ പോവുന്നില്ല നിലവില് ഉ കാര്യം കുഞ്ഞിപ്പം കുഞ്ഞല്ലായിരുന്ന അപ്പ ഇവിടുത്തെ അമ്മയ്ക്കാണെങ്കിലേ ഹാർട്ടിന് വയ്യാത്തി ആയിരുന്നു അപ്പൊ രണ്ടു പ്രാവശ്യം നമുക്ക് ആൻറോപലാസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു അപ്പൊ എല്ലാ ഓടി നടക്കുന്നവ പ്രായവല്ലേ മോന് അപ്പൊ എടുത്തോട്ടോ നടക്കാനോ അവന്റെ പുറകെ ഓടാനോ അതൊക്കെ അമ്മയ്ക്ക് ചെയ്യും എന്നാലും അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളത് കണ്ടറിഞ്ഞ് നമ്മള് ജോലിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാ പുള്ളിക്കാരീക്ക് അതൊരു ബുധിമുട്ടാവുന്നെനിക്കറിയാം
ഉം ഉം ഉം
അപ്പോ ഞാനായിട്ട് എന്ന തീരുമാനം എടുത്ത് പോകുന്നില്ല കുഞ്ഞൊരിധം ആവട്ടെ ആഹ് അത്കൊണ്ടിട്ട് പോവാത യിരുന്നു പിന്നെ ഇനിയിപ്പോ സ്കൂളിലൊക്കെ ആയത് കൊണ്ടിട്ട് ഇനിയിപ്പ നോക്കണം ഇവിടെോട്ടെങ്കിലും ഇപ്പൊ നാല് നാലര വർഷത്തോളം ആയിട്ട് നമ്മളെങ്ങും പോവാതെയ എടുക്കാതെ ഇരിക്കുവല്ലേ
ആഹ് ഇപ്പ കുഞ് സ്കൂളിലോട്ടൊക്കെ പോയി കഴിയുമ്പഴത്തേക്ക് പറഞ്ഞോട്ട് വേണം എവിടേലും നോക്കാ അപ്പോഴത്തേക്ക് ജോലിയൊക്കെ ഒതുങ്ങി മോനും വിട്ടിട്ട് പോവാമല്ലോ
അതാവുമ്പോ സ്കൂൾ സ്കൂൾ ബസ്സിലോട്ടക്കാക്കി കഴിഞ്ഞയ് ഞ്ഞാൽ രാവിലെ പോയി കഴിഞ്ഞൽ ഒരു മൂന്ന് മണിയൊക്കെ മൂന്ന് മൂന്നര ആവല്ലോ വരാൻ വേണ്ടിട്ട്
ഉം
അന്നേരം ഓര് ആ പിന്നെന്ന് പറയുമ്പോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർത്തെ ഗ്യാപ്പ് പ്പല്ലേ വരുന്നുള്ളൂ കൂടിപ്പോയ രണ്ട് അപ്പഴ്ത്തേനും നമ്മളീങ്ങ് വരുവല്ലോ അങ്ങനെ നോക്കണം ന്നും പറഞ് ഇരിക്കുവായി. ഇവിടെ എല്ലാരും പറയുവ ആ പോ പോ ജോലിക്ക് പോന്നുള്ളത്
ഉം അതേ നമുക്ക് മാനസികായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ ആലോചിക്കുമ്പൊ. എങ്ങനാന്നുള്ളത് അതാ.
ട്ടിന്നുവേ തന്നെ താനെ ഇരിക്കുവല്ലെ പിന്നെ വീടിന്റെ പണിയും തുടങ്ങുന്ന ഇപ്പം പൈസയുടെ ബുദ്ധിമുട്ടും ഒക്കെ ആമ്പോ നമുക്കും പോയാരുന്നെങ്കി നമ്മുടെ ആഹ്. നമ്മടെ കാര്യം ഒക്കെ ഇത് നടന്നതായിരുന്നു.
ആള് നാട്ടിലോട്ട് ന്നെ.
ആഹ് പുള്ളിക്കാരനെ വർഷത്തി വരാം.
ഉം വർഷത്തി വരാ അല്ലേ?
ആഹ് ആഹ് വർഷത്തി എട്ട് മാസം കൂടുമ്പോഴൊക്കെ വരാൻ പറ്റുന്ന ജോലി. ആഹ് ഇപ്പൊ ലീവിന് വന്ന അല്ല അല്ല സൗദി ഇല്ലേ അവിടെ എഞ്ചിനീയറ മെക്കാനിക്കൽ എഞ്ചിനീയറാ.
ആഹ് വന്നിട്ട് പോയെ ഒള്ളോ?
ആഹ് അത് കല്ലിടാൻ വേണ്ടിട്ട് വന്നതേ ഒള്ളൂ വന്നിട്ട് പോയതേ ഉള്ളൂ പുള്ളിക്കാരൻ. അപ്പൊ ഇനിയിപ്പം പാല കാ സമയൊക്കെ ആമ്പോത്തെക്കും വരണം എന്നൊക്ക പറഞ് ഇരിക്കുവ അവിടെയോ അവിടെ എങ്ങന വർക്ക്‌ ചെയ്ത് ചേട്ടൻ വർക്കെയ്യുവാന്നോ?
ആഹ് ചേട്ടനിവിടെ സ്കൂളില പഠിപ്പിക്കുവ. അധ്യാപകനം ഉം ഉം ഉം.
കളക്കെയോ?
മക്കള് രണ്ടു പേരുണ്ട് മോള് ഇപ്പം പ്ലസ് വണ് ആയി. മോൻ ഇപ്പം പോളിടെക്നിക്ക്. അങ്ങനെയൊക്കെ രാവിലെ പശെ ഒരു ഓട്ടവാ ആ കൊഴപ്പം ഇല്ല രണ്ട് ആഹ്. രാവിലെ ഓരോരുത്തരെ കൊണ്ട് മോളെ കൊണ്ട് വിടാൻ ട്യൂഷൻ അവിടെന്ന് വന്നു പിന്നെ അടുത്താള അങ്ങനെ ഓട്ടോന്ന രാവിലെ.
ഒറ്റക്ക ഒള്ള് അല്ലേ?
ആഹ് ഒ രാ ഓരോ ഇതെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് പ പതിനൊന്ന് മണിക്കകത്തെ ഒന്ന് ഫ്രീ ആവത്തുള്ളൂ സത്യം പറഞ്ഞ.
ഓ കുഞ്ഞുങ്ങളാവോ പുള്ളേർ സ മക്കളും പോയി പിന്നെ ബാക്കി ജോലി പോല്ല ഒതുക്കിഞ്ഞ പത്ത പരുന്ന് മണിയൊക്കെ കഴിയും. പല്ലേ. ആഹ് പിന്നെ മക്കള് വരുന്നോണം വരെ എവിടേലും മാറി കെട
അത് വല്ല രാവിലെ വല്ല തിറുതിക്ക്‌ ആമ്പോളെല്ലാം എറങ്ങി ഫുഡ് കൊടുത്ത് വിടുകയും പിന്നെ ഒരു വണ്ടി ഒരെണ്ണവ ഉള്ളത് അപ്പൊ ഇതിനാടത്ത് ഒരാള കൊണ്ട് പോയി അടുത്തന്ന് കൊണ്ട് വിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന് ഒര് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആള കൊണ്ട് വി എല്ലാം കൂടെ ആവുമ്പോത്തേക്ക് നമ്മള് ഒരു വരുവം ആവും ആഹ് എന്ന എന്നാലും ഇതെല്ലാം കഴിയുമ്പം വൈകീട്ട് വരെ പിന്നെ ഫ്രീ ആണ്. കൊഴപ്പമില്ല കൊഴപ്പുല്ല പിന്നെ രാവിലെ തന്നെ നമ്മളെ ജോലി കൊറച്ച് വന്ന് നീ ഫുഡൊക്കെ കൊടുത്ത് വിടുന്നത് കൊണ്ട് കൊറെ ജോലി ഒതുങ്ങും.
അതെ ഞങ്ങള് പിന്നെപ്പോ തൊടക്കക്കാരാ അതുകൊണ്ടിട്ട് ഒറക്കത്തിന്റെ ആ ഒരു ഇതൊക്കെ നമ്മള് സെറ്റായി വരുന്നല്ലോ രാവിലെ വരെ കിടന്ന് ഉറങ്ങി ശീലി ച്ച വരല്ലേ അപ്പം കുഞ്ഞ് ഇപ്പൊ സ്‌കൂള് പോകാ ന്നറയുമ്പോ ചോറൊക്കെ കൊണ്ടു പോണ്ടായ അപ്പം അതൊക്കെ നമ്മള് സെ റ്റായി വരുന്നില്ലേ ഇവിടെ അമ്മയ ഉള്ളോണിട്ട്ന്ന കുഴപ്പ ഇല്ല ഇങ്ങനാ പോകുന്നു
കൊർച്ച് കൂടെ ആവുമ്പഴത്തേക്ക് അങ് എക്സ്പീരിയൻസ് ആവും കുഴ
ആഹ് തൊടക്കമല്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അത് കഴിയുമ്പോ നമ്മള എക്സ്പീരിയൻസ് ആവും ഉം
ഇനിയിപ്പ ചായയുടെ സമയായി വരുന്നില്ലേ
ആഹ് ചായയുടെ സമയൊക്കെ ആയി വരുന്നു ഉം ആഹ് ആഹ് ശെരി ശെരി